ഹലോ എന്താ പണി
മടി ഇന്ന് കെടത്തും പനിയ ഉം പനി ജലദോഷം വേദന ഒക്കെ എല്ലാ ആർക്കും ഉണ്ട് വീട്ടില്
ഉ എല്ലോടത്തും ഉണ്ടല്ലോ കാലാവസ് തതെന്നെ
ഉം ഒരു പകർ ചയാതിപോലെയാണിത്
വൈറസ് പന്യാ
അതായിരിക്കും ഒരാക്ക് തൊടങ്ങിയാല് എല്ലാർക്കും ഉണ്ട് വീട്ടില്
ആഹ ഇന്നെങ്ങനെനി മയക്കെണ്ടായി നോ രാവിലെ
ഉ ഇന്ന് മഴല്ല ഇപ്പ വെയിലാ നല്ല വെയിലാ
ഉ ഇന്നലെല്ലായിരുന്നൊ
ഇന്നലെ രാവിലെ നല്ല ഇടിമയ്യും ഇണ്ടായിന്
ഉ കരണ്ടിന്റെ പ്രശ്നക്കെ ഇണ്ടായിനോ
ഓ കറണ്ട് പോയിനി
ഉം
കരന്റെക്കെ പോയി ഇന്നലെ കൊറെ ആള്തന്തൊക്കോ അവിടെ കത്തീന്നൊക്കോപ ർഞ്ഞേട്ട്ണ് ഫേനോ
ആ അങ്ങനത്തെ ഇടേ നി
ഓ നല്ല ടീച്ചാല്കുട്ടിയേക്ക് മദ്രസ്ക്ക് പോകാനൊന്നും കഴിഞ്ഞില്ല ഒല് മദ്രസ് ആറണിക്ക് സുബൈക്ക് പോണ മക്കള്ണ്ട് അപ്പൊ ഒരു പോവുമ്പ യാണ് ആ ഇടി വെട്ട് ണെങ്ങട്ട് വേഗം എങ്ങനൊക്കെ കൊണ്ടാക്കിയക്ക
ആഹ കുണോ ലീവ് ണ്ടാവലൗല്ലേ
സ്കൂൾ ആ സ്കൂള്ണ്ട്ന്ന്
ആ ഇന്നലെ അങ്ങനെ മയയ്ത്‌ട്ട് ഇന്ന് സ്കൂളിന് ലീവ്
ല്ലഇല്ല ഇല്ല
ആഹ
ഉം അഹ്‌പോഇമ്പട്ന്ന് കാലാവസ്ഥന്റെ നിരീക്ഷർക്ക് ഓല് ങ്ങട്ട് പറയണ്ടേ നമ്മുക്ക് സ്കൂൾ അവധി തരല്
ആഹ കളക്ടർ പറയണം
ആഹ അങ്ങനെ ആ കുമ്പോ കളക്ടറ ഒക്കെ പറണം ന്നങ്കിലെ പോല കൊള ഇന്നലെ എന്തോ സ്കൂള് മറ്റേ എൻ എസ് എസ് ഓ എൻ സി സി ഓ ഒക്കെ ഉണ്ടായിനല്ലോ അപ്പൊ അതിന് സെലക്ഷൻഉണ്ടായി നി
ആഹ
അപ്പൊ അയിന് ഇന്നലെ പോയിട്ട് മോക്ക്തേ പോലു ലെ ഓള് എട്ടാം ക്ലാസിലാണ് ഓള് എൻ സി സി ന്റെ ഇതിന് പോയി അപ്പ പ്പോ ഓക്ക് പുഷപ്പ് നടത്തല് എന്തൊക്കെ ഉണ്ടായി ങ്ങട്ട് ഓക്ന്ന് മേലും കൈയ്യും വേദന പനി
ആ പനി ണ്ടാവുമ്പോ പിന്നെ ആ എന്തെങ്കലും ചെയ്താൽ വ്യായാമം ചെയ്താ വീണ്ടും പനി കൂടും പനി മാറിപ്പോയല്ലേനോ ഏ
കിലേനി പനി ഓക്ക് ചെയ്ത ന്റെ ശം പിന്നെ പനി തുടങ്ങിയതഇവിടെ എല്ലാർക്കും ഉണ്ട് അപ്പൊ പിന്നെ ഓക്ക് വേദനിന്തൊക്കെ പാടെന്നൂടി പനിച്ങ്ങ്ട്ട് അധികായി
അപ്പൊ ഈ എൻ എസ് എസോ എൻ സി സോ
എൻ സി സി ൻ്റെദ്
ആ അനി എന്നിട്ട് സെലക്ഷൻ കഴിഞ്ഞോ സെലക്ഷൻ കിട്ടിയോ
ഇല്ല എന്താ ഇനി ഇന്നിപ്പോ അതും പിന്നെ ലിറ്റിൽ കഴിച്ചോ ജെ ആർസിന്റെ എന്തൊക്കോ എക്സാാം ഉണ്ട് പറഞ്ഞ ഇന്ന് നോക്ക്ി പോവാനും കഴിഞ്ഞിട്ട്
ലിറ്റിൽ കയറ്റ് യു എസ് എസ് കഴിഞ്ഞിട്ടില്ലാ എന്ന് ആണോ
ആഹ ഉണ്ട്ണ്ട് ഉണ്ട്
എന്ന മാസം അല്ലാതെ വേറെണ്ട് എട്ടാം ക്ലാസിന്
ആഹ ജയ ആർ സിയോ എന്തോ
ആ എന്റെ മോ മസ് ഉണ്ടല്ലോ എട്ടാം ക്ലാസ്സിന്റെ പേരിന ഉണ്ടല്ലോ
ആത് എക്സാം അത് വേറെ അത് എക്സാ ആണ് വേറെ
അതിൽഅപേക്ഷിക്കാന ആയിണ്ടാവലോല്ലേ
ഇല്ല ഇല്ല അത് സ്കോളർഷിപ്പിന്റെത് ഇത് പറഞ്ഞാല് നമക്ക് ഇങ്ങനെ- പത്താം ക്ലാസ്സിലായാലും ഇതിലൊക്കെ നമുക്ക്- ത് മാർക്ക് കിട്ടും പത്ത് മാർക്ക് സി മാർക്ക് ആയിട്ട്- എൻസിസി ക്ക് -
ആ അതറിയാം എൻ സി സി എൻ എസ് എസ് എന്നൊക്കെഅത് കഴിഞ്ഞിട്ട് മാർക്ക് കിട്ടും എന്നറിയാം അവനിക്- എന്ത് ക്കോ
ജെ ആർസി
ഏ ആദ്യ ആയിട്ട് കേക്ക
ഉ അതും ഇങ്ങനെന്നെ അങ്ങനെ തന്നെയ അതു അയിന് വെള്ള യൂണിഫോമാ അതേ സ്കൗട്ട് ഗൈഡ് ആ സ്കൗട്ട് ഗൈഡിന്റെ ഒക്കെ ആ ആ അത് ത ന്നെ
ആ ഒരു ടവ്വൽ ഒണ്ട് മോഡൽ ടൈ കെട്ടി അത് അവുലേ
ആ അതന്നെ സ്കൗട്ട് ഗൈഡ് അയിന്റ പോലേ
ആഹ്
അതാണത്
ആ സ്കൂളിൽ അത് ഇണ്ടായില്ലേ ഇനി എൻ സി എസി എൻ എസ് എസ് ഉണ്ടായിന്നല്ലാതെ മറ്റേത് കാണാ പുറത്തുന്ന് കുട്ടികളൊക്കെ വരുമ്പോ ഓലങ്ങന- അതിട്ട് പോണം ഇങ്ങനെ കാണാം
ആഹ് ആഹ് ആ ഞങ്ങൾല്ലൊന്നും ജെ ആർ സി ഇല്ലേനിട്ടോ എൻ സി സി ഒക്കെ ഉള്ളേനി-
ആഹ
എൻസി സിക്ക് ഞാനും കൂടനി അങ്ങനെ
ഞാൻ അതിനൊന്നും പൊതുവേ കൂടാറില്ല
ഉം ഉം
കൂടന്നന്ന അത് ഇതിനൊന്നും കൂടില്ലാ.
ഏഹ് സ്പോർട്സിന് ഞാൻ കൂടിയിട്ടില്ലേനി.
സ്പോർട്സിനൊക്കെ കൂടണ്ട് ഓ ട്ടത്തിനൊക്കെ കിട്ടാറുണ്ട്.
ആഹ് ആഹ് അന്നൊന്നും എൻ സി സി ക്കൊന്നും എക്സാം ഒന്നുല്ലെനിട്ടോ എക്സാം ഉണ്ട്.
ആഹ്
അതുപോലെ കൊറച്ച് ഹെയ്റ്റ് ഉള്ളോലിൻ കുറച്ച് നമ്മൾ ഓരോ ഓരോത് ചോദ്യം ചോദിക്കും അങ്ങനെ കിട്ടണ പോലൊക്കെയാണ് ബാക്കില് ഇന്നിപ്പോ എക്സാം എഴുതിയിട്ട് പത്ത് മാർക്ക് വാങ്ങണം എന്നൊക്കെ പറഞ്ഞോര്.
ആഹ് കൊറച്ച് വിവരില്ലോലേ എടുക്കുള്ളൂല്ലേ അപ്പോ? അങ്ങനത്തെ എക്സാമാണോ അതോ കായിക ആയിട്ടുള്ള
ആ കായികമായിട്ടുള്ള കായികായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെ നമുക്ക് അറിയണത് തന്നെ ഇപ്പ മുഖ്യമന്ത്രി ആരാ അങ്ങനെ ഒക്കെയാണ് ചോദാക്കെ പറഞ്ഞ
ഉ സ്പോർട്സ് കാര്യങ്ങള ഒന്നും ചോയ്ക്കുവോ
ആഹ് ഇന്നും കൊറച്ച് വരും അതിന് കിട്ടലക്കെ ഏതു ചോദ്യംന്നുംല് വിട്ടേരൂല എന്തായതാന്നു
ആ ആ പിന്നെ കഴിഞ്ഞിട്ട് കിട്ടല്ല അല്ലേ മാർക്കാണ് അറിയുള്ളൂ
ആ മാർക്ക അറിയുള്ളു പിന്നെ ഒരു പട്ടാളക്കാര് വന്ന എല്ലാം വെള്ളിയാഴ്ചയും
ഉ പിന്നെ ആ എന്റെ സെലക്ഷന്റെ മുന്നന്നെ
അല്ല സെലക്ഷൻ
ആഹ ഇന്നിപ്പോ ആ അല്ല ഇന്നപ്പോഓള് പോവാഞ്ഞഞൻ ഞൻ സി സി ഇന്റി അതു കിട്ടോ
ഇഞ് കിട്ടല ഇണ്ടാവല ഇപ്പൊക്കെ പനിയായിട്ട് പോയില്ല എനി
തീരെ കഴൂലായിരിക്കുംല്ലേ ഇന്നത്തെ ദിവസം
ഉം ഒന്ന് കഴൂലേ ഇ നല്ല പനിയാണ് പനി ആകുമ്പോൾ പറഞ്ഞച്ചിട്ടും കാര്യ എടു മറ്റുള്ള കുട്ടിയൾകോക്ക പിന്നെ പനിച്ചൽ തോടെങ്ങി
ഉം അങ്ങനോരു പ്രശ്നം സ്കൂളിൽ ആ
സന്തോഷം അല്ലെ സ്ക്കൂൾക്കു പറഞ്ഞെ
ആ വെറെ കുട്ടിയോൾക്ക് ഉണ്ടോ ഒകെ അങ്ങനെ നടക്കുന്ന കുട്ടികളല്ലെ
ആ പഠിച്ച കുട്ടികളാണ് പിന്നാന്ന് പറഞ്ഞാല് ഇപ്പ ലോകത്തി പകർച്ച വ്യയാതിട്ട്ള്ളതാണല്ലോ ഉം പനിയായി തിന്നയിട്ടോക്കെ
സ്കൂളിൽ പോവൽ തുടങ്ങിയാ തന്നെ ഏതെങ്കിലും ഒരു കുട്ടിയക്ക് ഉണ്ടായന്ന വീട്ടിലെത്തും
ആ എത്തു എങ്ങനായാലും ഉണ്ടാവും പിന്നെ എന്താ പൊറത്ത് പോയി ഫുഡൊക്കെ കഴിക്കലുണ്ടോ
ഓ വെക്കാറുണ്ട് അ ആ
ധികും കഴിക്കല്
ഷവർമ്മ അതല്ലെ എല്ലാർക്കും ഒരുവിതം ഫേ ഫെവ റൈ റ്റ
ആ ഉണ്ടാക്കലുണ്ടോ അങ്ങനെ എന്തെങ്കി ലും
അങ്ങനെ എണ്ണക്കടികൾ ഹെൽത്തി അല്ലാത്തോന്നും വല്ലാണ്ട് ഉണ്ടാക്കാറില്ല ഒന്നാമത് കുട്ടിക്ക് വല്ലിയ ഇഷ്ട്ടല്ല അങ്ങൻത്തല്ലെ നമ്മൾ ഇണ്ടാക്കീട്ട് കാര്യൊള്ളൂ ആവീൽ വേവിച്ച് ഉണ്ടാക്കും ന്ന ല്ലാതെ
അ ആ ആവിൽ വേവി ച്ച്ണ മറ്റേ എന്തോ
ആ അതെ ദന്നെ പ്പൂവട
ആ ഇവളും ആ ഇവൽക്കയിന് മതുരം ഇഷ്ടല്ല ഇവല്ക്ക് മറ്റെ ഇത് പൊരില്ലെ
ആ ആ ഇവടെ ആ ഒന്നും പൊരി പാടില്ല പൊരിയല്ലാത്തതെ പിന്ന മ് ആകെ പറ്റണ പൊരിയാണ് മുട്ടവജില്ലെ
അ ആ
ത്രള്ളൂ
അതെങ്ങനെ ഇണ്ടാക്കല്
അതെന്താ മുട്ട പുയുങ്ങിയ മുട്ടല്ലേ
ആ
നമ്മൾ പോതുവെ ഉം ഈ ഭജിക്കോക്കെ ഉണ്ടാക്ണ മാവില്ലെ കടലമാവ് പകുതിം മൈത പകുതിം ഇട്ത്താണ്ട് ക്കെ കൊർച് ക്ക് ഉപ്പും കൊർച്ച് ഉം പിന്നെ മഞ്ഞളും ഇട്ട് മാവ്ണ്ടാക്ക അയ് ക്ക് പിന്നെ പാകത്തിന് ആ വെള്ളം ഒഴിച്ചാണ്ട് അയ്ക്ക് മുട്ടാ പുയുങ്യ മു ട്ട ഒന്ന് ഇതാക്ക മുക്കിട്ട് ഏഹ് പ്പ യ്തിട്ട് ഒന്ന് എണ്ണേല് പൊരിച്ചാൽ മതി
എങ്ങനെ ഉണ്ടാക്കല്?
അയെന്താ പുയുങ്ങിയ തിന്നുന്നേന്റെ ഫീലന്നെ.
ഏഹ് ഞാൻ ഇതുവരെ ഇണ്ടാക്കിയില്ല തിന്നിട്ടുല്ല.
ആഹ്
അയ്ക്ക് പറ്റിയ ആ ചോപ്പ് തക്കാളി പേസ്റ്റ് കൂട്ടി
ആഹ് സോസ്‌ രസാ
ആഹ്, മയൂണസോ?
മയോണെസ് പൊതുവെ കൂട്ടാറില്യ മ്ഹ് ഇവിടെ ഓക്ക് ഇഷ്ടം മയോണൈസ്‌ ആണെ മയോണൈസ്‌ മുട്ട പുഴുങ്ങിയാണ്ട്.
ആഹ്
അത് ഇണ്ടാക്കി കൊടുക്കും
ഉണ്ടാക്കാം നമുക്ക്
ഉം മുട്ടിയും ഉം ഉരുളക്കെഴങ്ങും ഒരുപോലെ അത് രണ്ടും മിക്സില് ഇട്ടിട്ട് ബാക്കിയൊക്ക മറ്റേ മായോണൈസ്‌ അതെ ഇത് തന്നെയാണ് അങ്ങനെ ആകുമ്പോ നല്ല പേസ്റ്റ് ആയി ക്കിട്ടും ആഹ് ആഹ് ഹ അതിന് മഞ്ഞ ഉപയോഗിക്കരുത്. ആ വെള്ളം മാത്രം വെള്ള മാത്രം എടുത്താ മതി. പുഴുങ്ങിയ മുട്ടേ മ്ഹ്
ഏ ഞാന് പുയ്ങ്ങാ തെട്ച്ചല്
ഉം ഉം അങ്ങനെ പൊതുവെട്ക്കല് അയ്ന് പകരം വെള്ള മുട്ട പുയ്ങ്ങാണ്ട് മുട്ടൻ്റെ വെള്ള മാ ത്രട്ത്താ മതി.
പിന്നെ ഞാന് എ ന്താ ഉർളക്കിഴങ്ങും പാലും കുട്ടി അങ്ങനട്ച്ചും.
ആഹ് അതെന്നെ അതിക്ക് പാലൊക്കെ യൂസ് ചെയ്യണം മുട്ട പുഴ്ങ്ങിതാക്കണം. അത്രേ
പിന്നെ പാല് സ്വന്തക്ക് അങ്ങനട്ച്ചലുണ്ടല്ലോ ല്ലെ
പാലെങ്ങനെ
പാലെന്തോ നമ്മള് കട്ടാക്കിയാണ്ട്
ആ
തൈര് പോലെ ആക്കിയാണ്ട് അങ്ങനെ അടിച്ചിടൽണ്ട്റ്ന് ഞ്ഞ് ഓയലൊക്കെ പാർന്നാണ്ട്
ആ അത്ൻക്കറീല്ലട്ടോ
ഏ അങ്ങനെണ്ട് അങ്ങനെപ്പോ ഞാനും അഞ്ചത്തിയെല്ലാരും അടിച്ചിനി അറിഞ്ഞ്ന്നോട് ഞാടചോക്കിട്ടി ആ ഞാനു ഇണ്ടാക്കിയോക്കി ഇല്ല ഞാൻ മു മുട്ടും അല്ല പാലും പിന്നെ കെഴങ്ങും കൂട്ടിയാണ്ട് അങ്ങനെ അട്ല്ണ്ട്
ആ
തേങ്ങ അററ്ത് ആ കയ്ഞ്ഞ ഏറ് റിയാല് അത് രസണ്ടാവൂല ആ ഒര് കൊപ്പേ അഹ് ന്നാള്പ്പന്റെ മൂത്തച്ചി ഇവടെ ണ്ടാക്കിട്ട് ഓ കെയങ്ങേറീട്ട് ഒര്ജാതി കളറും തന്നെ വെള്ള കളറൊന്നു ഇല്ലെ വേറെര്ച്ചേക്കായി ഒരു മഞ്ഞ കളറ ആവു
ഏ എന്താ ഒര് ഓഫ് വൈറ്റ്
ആ ഓഫൈ റ്റ് പോലാവും
അത് പയ്ങ്ങതായാലും ആ പത്ത് കറക്റ്റായോ ആ
ഉം ന്നായ്ക്കോട്ടെ ആ അയ്ക്കോട്ടെ